ഓ
ചായക്കെ കുടിച്ചോ
ഓ കുടിച്ചു നീ കുടിച്ചാ.
ഉം ആ കുടിച്ചു.
എന്താ സ്പെഷ്യൽ ഇന്ന്
ഇന്ന് പുട്ടായിരുന്നു അവിടെയോ
ഇവടെ പത്തിരി
ഉം പത്തിരീം ചിക്കനും
ചിക്കൻ അല്ല മീൻ കറി
മീൻകറി
ഉം പിന്നെ ഇന്ന് ക്ലാസ്സില്ലേ
ഇല്ല ഇല്ല ഇന്ന് ശനിയല്ലേ
ശനീച്ചെലീവ?
ആഹ് ശനിഞറും ലീവാ. അവിടെന്ന് ക്ലാസ്ണ്ടോ
ഇല്ല ഇല്ല ഇല്ലി ല്ല പിന്നെ എന്തൊക്കെയാ വിശേഷങ്ങള്
പിന്നെ പ്രത്യേയിച്ച് വിശേഷോന്നുല്ല അങ്ങനെയൊക്കെ
ആഹ്
ഉം
കോളേജില് എങ്ങനെയ ഇടിപൊളിയാ?
ഉം
ഉം അവിടെ മറ്റേ ലഹരി അത് അതിനെപ്പറ്റിയെല്ലാം
ഉം ഇവിടെ ഇവിടെ അടുത്താ പെരുമ്പാവൂര് പെരുമ്പാവൂര് അറിയില്ലേ?
ആഹ് കേട്ടിട്ടുണ്ട്.
ആഹ് ഇന്നലെ മറ്റേ ആഭ്യന്തരമന്ത്രീവന്ന്ണ്ടായി.
ആഹ്
തൂഫാന്റെ ഭാഗായിട്ട്
ആണോ
ആഹ് അതിന്റെ റാലിയൊക്കെ ണ്ടായി ഇന്നലെ.
ഏഹ്
ആഹ് ഞങ്ങളൊന്നും പോയില്ല ഇവിടെയാണ് കൂടുതലും ഇങ്ങനെ ലഹരി ഉള്ളത് പെരുമ്പാവര്.
ഓഹ് ഉണ്ടാവ്ടെ
ആഹ് അവിടെ നറയെ പൊറത്ത് അതിഥി തൊഴിലാളികള് നറയെ അവടെ അങ്ങോടൊന്നും പോകാനേ പറ്റൂല ഞായറാഴ്ചൊക്കെ
ആഹ്
ഭയങ്കര വൃത്തിയേടാ യിപ്പോ യി പോരുമ്പവുര് മൂപ്പര് വന്നേ പിന്നെ ഉം ഇപ്പ അടിച്ചോടിക്കാ ഇപ്പൊ പോലീസരൊക്കൊന്ന് അട്ത്ത് ഓടിക്കാന്നാ കേട്ടെ പിടിച്ചോണ്ട് പോവ്ണ്ട്
ഉം ഇപ്പൊ എല്ലായിടക്കുംന്നും പഠിക്കുന്ന്ണ്ടല്ലോ.
ഉം
അത് നല്ല കാര്യല്ലേ
ആഹ് നല്ലാര്യാ
അങ്ങനെങ്കിലു ലഹരി കൊറയോ നോക്കാ
ഉം പക്ഷെ ഇത് കൊറച്ച് നേരത്തെ ചെയ്തെങ്കി കൊറച്ചും കൂടി നല്ലാര്ന്നു
ആഹ് ഇപ്പ എല്ലാരും അതില്യേ എട് ടൈപ്പെയ്തോന്ന് ഉം ഉം
എവടെ ചെന്നാലും ഒരാളെങ്കിലും ഉപയോഗിക്ക്ണണ്ടാവും
ആഹ് അത്ണ്ടാവും അത് ഇപ്പോ ഉപോഗി ക്ക്ന്നവരേല് പിടിക്ക്ന്നൊള്ളൂ എവിട്ന്നാ ഇത് വര്ന്നേന്ന് അവര്ക്ക് മനസ്സിലായിട്ടില്ലല്ലോ ഇനിയും
ഇല്ല ഇല്ല കൊറെ പേരേ പിടിക്ക്ണ്ട്
ആഹ്
അത് മാത്രോള്ളൂ
ആഹ്.
ഉം
എപ്പളും പിടിക്ക്ന്നാണ്ന്ന്ണ്ട്
അത് രണ്ട്‌വർഷം മുമ്പ് തൊടങ്ങി ഇപ്പ ഇത്രണ്ടാവൂലാർന്നു.
ഇല്ല ഇല്ല.
ഇതിപ്പോ കൊറെ പെരുകി കൊറെ ആൾക്കാരായി. ഇപ്പാണ് അവര് ഇത് വന്നത്.
ഉം ചെറിയ കുട്ട്യേൾവരെല്യേപ്പൊ. ഇത് മനസിലാവേം ചെയൂലാ ഓല് ഉപയോഗിക്കിന്നത്.
എന്തിനാ ഉപോഗിക്കണെ എങ്ങനെയാന്നൊക്കെ.
മ് ഉപയോഗിക്കന്നത് മനസ്സിലാവേം ചെയൂല ഓല്.
ഉം അവരായിരിക്കും ഓരോ സാനത്തിന്റെ പേര് പറഞ്ഞന്നെ
ഉം അതോണ്ട ആരേ ഒന്നും പിടിക്കാൻ പറ്റാത്തെ
മ്മ്ഹ്.
ഇങ്ങനെങ്കിലും കൊറയോ നോക്ക ഏഹ്.
പെരുമ്പാരന്ന്ന്ന് കേരളത്തിലെ ഏറ്റും കൂടുതൽന്ന് എനിക്ക് തോന്നണെട്ടോ പെരുമ്പാവര്. ഇപ്പൊ ന്യൂസിലൊക്കെ കാണിക്കാറുണ്ടല്ലോ.
ഏഹ് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല
ഭയങ്കര ഇതാ അവിടാണ് കൊറെ ആൾക്കാര് പൊറത്തുന്നുളെ ആഹ ഏറ്റും കൂടല് ഇവിടായിരിക്കും.
മ്ഹ്.
പിന്നെ അവിടെയിണ്ടോ ഇങ്ങനെ എന്തെങ്കിലും.
ഇവിടെ അങ്ങനെ കൊറവില്ല അല്ല എങ്ങെ കൂടുതലായിട്ടൊന്നും കണ്ടില്യാ. ഇനി ഇപ്പൊ തുടങ്ങീനലൊള്ളൂ ഇനി കൊറച്ചയിമ്പോ അറിയാത അറിയാൻ പറ്റു.
ഉം ഇവിടുന്ന് ഇപ്പൊ കൊറേപേരെ പിടിച്ചൊണ്ടൊയിണ്ട്.
ആഹ്.
അതീ ആഹ് ഏഹ്. റോഡിന്റെ സൈഡിലൊക്കെ ഇരുന്നു ഇങ്ങനെ ഇഞ്ചക്ഷൻ പോലെ വെയ്ക്കില്ലേ. അങ്ങനെ ചെയ്യുമ്പോ അങ്ങനെ ഓരോ ആൾക്കാരിങ്ങനെ വീഡ്യോട്ത്ത്. ഷ്യൽ മീഡിയലിടും അങ്ങനെയാണ് പോലീസാര് വന്ന് പിടിക്ക്ണെ.
ഓ ആണോ
ആഹ് പെരുമ്പാവരിലൊരു ഇത്ണ്ട് ചാനല്.
അപ്പൊ ഇവര് അടുത്ത് ക കണ്ടുകൊണ്ടാ ചെയ്യന്നെ.
ആഹ് അവർക്കതിന് പേടിയൊന്നുമില്ലലോ ആരേ പിന്നെ റോഡ് കൂടൊക്കെ നടക്കണണോ അടിച്ചോണ്ട്. ഇവര്ക്ക് പേടിയൊന്നുല്ല ആരേം ഇത്രനാളാരൊന്നും ചെ ഫസ്റ്റ് തൊടങ്ങിയപ്പോ തൊട്ട് ചെയ്തീനെങ്കിൽ നല്ലപേടിണ്ടായേനെ ഇത്രനാള ആരരൊന്നും ചെയ്യാത്തോണ്ടാണ് പേടിയില്ലാത്ത.
ആ ഞാൻ കരുതി ചെലവര് ഇങ്ങനെ. അറ പറഞ്ഞൊട്ക്കലോ അങ്ങനെ വന്ന് പിടിക്കുന്നായിരിക്കൂ.
അല്ലല്ല സോഷ്യൽ മീഡിയില് രണ്ട്. ചെറുപ്പക്കാരിണ്ട്‌ അവർത് കണ്ടിട്ടാണ് പിടിക്കണത്.
ഓഹ്.
ഉം അവര് കൊറെയിങ്ങനെ പോസ്റ്റ് ചെയ്തിട്ടിണ്ട്.
ആഹ്‌ പിന്നെ റോഡ് സൈഡ്ന്നെ ചെയ്യും.
ആഹ് ഈ നമുക്ക് കാണാനൊക്കെ പറ്റും ഈ കാറിന്റെ സൈഡൊക്കെങ്ങനെ ചാരിനിക്കിലെ.
ആഹ്.
അങ്ങനൊക്കെ നിന്ന് ചെയ്യും
ഒൽനെ പേടില്യാത്ത ടിംസാ.
ഉം ഒട്ടും പേടിയില്ല അതാ പിന്നെ ഇ സ്റ്റെപ്പൊക്കിലെ അയിന്റെ. താഴ്ത്തെ സ്ഥലൊക്കെ ഉണ്ടാവൂലോ.
ആഹ്.
അവിടെകൊണ്ടൊന്ന് ഇങ്ങനെ വയ്ക്കൊക്കെ ചെയും ആരും. കാരണം അവിടെ നിറയ ഭായിമാര് അപ്പൊ നമ്മൾ ആരുംന്നും ശ്രദ്ധിക്കൊന്നുല്ല അവവിക്കൊരു കോളനി പോലെണ്ട അവിടെ അപ്പൊ നമ്മള അങ്ങോട്ട് കേയറും ങ്ങനൊന്നും ഇല്ല
ആഹ് ഓഹ് അപ്പ ആഹ് അപ്പ അവര് ധൈര്യത്തി ചെയ്യുന്നതാ
ധൈര്യം ഉള്ളോണ്ടാ
ഉം ഞാൻ കരുതി ചെലവര് അറിയാണ്ടിങ്ങനെ അറിയിച്ച് പോലീസ് റ്റേന് ഇൻഫർമേഷൻ കൊടുക്കുന്നില്ലേ ഏഹ് അങ്ങനെയാല്ലേ
ഉം
ഇപ്പ ആരിക്കും ഒന്നിനും ഒരു പേടിയുല്ല
പേടില്ല ഒട്ടും പേടില്ല
ഉം
ഇവയ്ക്ക പിന്നെ ഒരു വൃത്തിയ മെനൊന്നും ഇല്ലല്ലോ
വൃത്തിം മേനൊന്നും ഇല്ലാന്ന് തന്നുന്നുണ്ട് തുപ്പിയൊക്കെ ചുമ്മാ റോട്ടി കൂടെ ക ഇടും
ആഹ്
നമ്മക്കതൊക്കെ കാണുമ്പോ അറപ്പും ഒരു സ്മെല് അവിടെ ചെല്ലുമ്പം ഒരു വണം മന്റെപ്പന്നെ ശർദ്ദിക്കാനൊക്കെ വരും
ആഹ്
ഞായറാഴ്ച ഒന്നും പോയാണ് ഞായറാഴ്ചാണ് കൂടുതല് കാരണം ആർക്കും പണിയില്ലല്ലോ
ആഹ് ഇല്ലാ
ആഹ് അതാ ഞായറാഴ്ച അവിടെ നടക്കാൻ പോലും പറ്റില്ല
ഓഹ്
ഉം
നമ്മളെ ഇങ്ങോട്ടൊന്നും ഇങ്ങനത്തെ പേയിതില്ലേട്ടോ
ഉം
ആഹ് അതന്നെ ഉം ചെലവരെന്നെ ഇങ്ങനെ പിടിച്ചാലാന്ന് മനസ്സിലാന്ന് ഇങ്ങനെല്ലും ഉണ്ടായിനോന്ന്
ഉം
അല്ലാണ്ട് നമ്മൾ ഇങ്ങനെ ഇങ്ങനത്തെ പരിപാടികളൊന്നു ഇല്ല
ആഹ്
ഉം ഓരോ നാട്ടി പോഅല്ലേ ഓരോ അവസ്ഥ അറിവല്ലേ ഉം പ്പല്ലാരും ഇതിന്റെല്ലാം എടുത്ത് തന്നെ ഇ ചെറിയ കു കുട്ടിള് സ്കൂൾ കുട്ടികളെല്ലാം ശ്രദ്ധിക്കണ്ട അവര് മനസ്സിലാവുകയും ചെയ്ല്ല ഉപയോഗിക്കുന്നു
ഇപ്പ എല്ലാത്തിനുണ്ടല്ലോ ആയെ ഇപ്പ മിഠായന്നും പറഞ്ഞു മിഠായി എന്നാലും പ പിള്ളേര് വാങ്ങി കഴിക്കൂലേ പക്ഷെ പ്പ നമ്മുക്ക് അറീല്ലല്ലോ എന്താ സ്
അങ്ങനെല്ലേ ചിലേവര് എഡിറ്റ് ആവ്ന്ന് മുട്ടായി കഴിച് കയിച്ച് ഉം സ്ഥിരായിട്ട് ഒരു മുട്ടായി കഴിക്കാൻ പാടില്ലാന്നാ പറയുന്ന അഹ് നമ്മള് പണ്ടേ കഴിക്കുന്ന സാധന ആയാലും
ഉം
ചെൽപ്പോ ഇപ്പ എല്ലായിത്തും ഇത്ണ്ട്ന്ന് പറയുന്നു
ഉം എല്ലാ സ്ഥലത്തും ഉണ്ട്
ഉം വല്ലാത്ത കാലഘട്ടം തന്നല്ലേ
ഉം പണ്ടൊന്നും ഇല്ലർന്നു ഇപ്പ എല്ലാവർക്കും അറിയ
ഉം
ഇങ്ങനെക്കെ വരൂന്ന് പറഞ്ഞിട്ടും ചെയ്യല്ലാരും
പണ്ട് ഇങ്ങൻത്തെ സംഭവ ഇല്ലാല്ല പണ്ടത് ക മദ്യം ഉപയോഗല്ലോട
ഉം അതെ ഇപ്പ എല്ലാം കൂടുതലാ
മ ഇപ്പല്ലാം മ ത്തത്തില് ചെറിയ കുട്ടിള് മുതല് പ്രായവുള്ളവര് വരെണ്ട്
ഉം പ്രായള്ളവരും ഇപ്പോ കുഞ്ഞിപ്പിള്ളേരോ പത്തിലൊക്കെ പഠിക്കണ പുള്ളേര് വരെ ഉപയോഗിക്കുന്നുണ്ട്
അപ്പത്ത് അഞ്ചാം ക്ലാസന്നെ പറയുന്ന കേട്ടിട്ടുണ്ട്.
ഉം ചെറുപ്പത്തെ തൊട്ട് ആരും കൺണ്ട്രോൾ ചെയ്യാല്ലാത്തോണ്ടാ
ആഹ് അതുഅല്ല ഇത് മനസ്സിലാവില്ലോല് ഉപയോഗിക്കുന്നത് മനസ്സിലാവൂലോല്ലോ അത് മദ്യങ്ങളെല്ലാം ആകുമ്പോ നമുക്ക് സ്മെല് ഇണ്ടാവില്ലേ ഇതിന് അങ്ങനെ സ്മെല് ഉണ്ടാവൂല്ലോല്ലോ പോലും
ആഹ് സ്മെല്ലുംല്ലാ
ഉം ഉം കണ്ടാലേ മനസ്സിലാവും
ഉം
ഉം എന്താലേ ഓരോ കാലഘട്ടം ഓരോരോ സാധനങ്ങൾ വരുന്ന്
പിന്നെ അടുത്ത അടുത്തത്മായിട്ടും ഇത് കൂടുതലായിരിക്കും ചെലപ്പോ
ആഹ് അതിന് ഓരോ വെറൈ റ്റി പേരൂണ്ടല്ലോ ഓരോ സാധനത്തിനല്ലേ വാർത്തേല് കാണുമ്പാണ് തെല്ലാം എന്താണെന്ന് ഞാൻ ചലിച്ചു ന്ന് ആഹ് പണ്ടല്ലൊരു കഞ്ചാവ് ന്നേ കേക്ക്ണൊള്ളൂ
ആഹ് പൈപ്പ ഓ ഒരു വെറൈറ്റി പേരൊക്കെയ
ആഹ് എന്തെല്ലാം ഓയല്ന്നെല്ലാം കാണാ വാർത്തീല് കാണുമ്പോ ഇതന്നാ സാധനംന്ന് ഇങ്ങനെ വിചാരിച്ചു പോവും
ഉം അറുപത് കിലോ ഒക്കെ പിടിക്കണ കഞ്ചാവ്ഒക്കെ കൊറച്ചൊന്നും അല്ല പ്പന്തോരും ആൾക്കാർക്ക് അത് കൊടുക്ക്‌ണ്ടാവും
ആഹ് ഓല്ക്ക് പൈസയാവോലോ
ഉം
ഒരു ഗ്രാമിനന്നെ എത്ര അഞ്ഞൂറ് രൂപ ആയിട്ടുണ്ട് പറയുന്നേത്
ഉം അറുപത് കിലോക്കെ ആഹ് ഒരാൾക്കടെ കയ്യില്ണ്ടെങ്കി അപ്പോ അവൻ എന്തോരും പേർക്ക് കൊടുക്കാണ്ടാവും
പിന്നാ എത്ര പൈസ പൈസക്ക് വേണ്ടിയല്ലേ
ഉം ഇതരും വല്യേ ജീവിതാ പോണെ ചുമ്മേ
ഉം ഉം
അവര് പൈസ കിട്ടോലോ ആ ഒരിതില് ഉം
പൈസക്ക് വേണ്ടിന്നെ ഇപ്പൊ എല്ലാരും
ഉം പൈസ കിട്ടുന്നും വെച്ച് വല്ലവരുക്കുടെ ജീവിതം കളയണോ എന്ന ഒരു ല്ല ആ കൊടുക്കണ ആൾക്കാരെ ആദ്യം പിടിക്കണം
ആഹ് പക്ഷെ അവര് കിട്ടുന്നില്ലല്ലോ ഉപയോഗിക്കുന്നവരല്ലേ കിട്ടുന്നുള്ളൂ. ഉം ഇയിന്റെയെല്ലാം ഉറവിടെവിടെയാന്ന് മനസ്സിലായില്ലല്ലോ
ഉം ഉറവിടം ഫസ്റ്റ് കണ്ട്പിടിക്കണം
ഉം
വലിയതായിരിക്കും മാഫിയോരെ ന്തേലൊക്കെ ആയിരിക്കും
ഇണ്ടാവും എന്തെങ്കിലും ഇങ്ങനെ പോയാ ചെലപ്പം പിടിക്കുവായിരിക്കും.
ഉം പിടിക്കാരിക്കുന്ന തോന്നണ കൂടുതലായിട്ട് പിടിക്കണ്ടല്ലോ ഒരൂസം തന്നെ കൊറേം പിടിക്കണ്ട് ഇപ്പ പെട്ടന്ന് അങ്ങനെആവോണ്ട് കുഴപ്പല്ല.
ഉം
ഉം പിടച്ചു പെട്ടെന്ന് തീരുവാണെങ്കിലും പക്ഷെ ന്നാലും കുറച്ചൊക്കെ ഉപയോഗിക്ക്‌ണോല്ണ്ടാവും പെട്ടെന്ന് ഇതിന്റെറ ഇത് മാറൂല്ലല്ലോ
ഇല്ല ഇല്ല
ഇത്ര നാൾ ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് ഉപയോഗിക്കാതിരിക്കുമ്പോളും കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവോല്ലോ
ആഹ് ഇണ്ടാവും ചിലവർക്ക് മാനസിക നില തെറ്റും ന്നെല്ലാം പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ ഉം ആഹ്
ഇപ്പ കൊച്ചങ്ങളൊക്കാണെങ്കിൽ പെ പെട്ടെന്ന് ഉപയോഗിക്കാതാവുമ്പോൾ എന്തെങ്കിലും ഒക്കെ പറ്റും.
ആഹ്
ഇപ്പൊ ഇപ്പൊ കൊറെ നാളായിട്ട് ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നവർക്ക്..
ആഹ്
ഉം അതുണ്ട്
ആഹ് ചിലർക്ക് ത് കിട്ടാണ്ടിക്കുമ്പോ എന്തെല്ലോ ആകന്ന് പറയുന്ന കേട്ടിട്ടി ല്ലേ
ചിലർക്ക് ദേഷ്യം കെറിയാ എന്താ ചെയ്യണന്ന് പോലും പറയാൻ പറ്റൂലാ കിട്ടാതിരിക്കുമ്പോൾ
ആഹ് ഇപ്പ ആരും അമ്മയും പെങ്ങളെയും തിരി ചെറിയാത്ത കിട്ടല്ലേ ഉമ്
അതെ അതോണ്ട്.
നമ്മള് ശ്രദ്ധിക്ക അത്രയന്ന ല്ലേ.
ഉം നമ്മള് ശ്രദ്ധിക്ക
എന്നാലും നമ്മൾ വിശ്വസിക്കാൻ പറ്റല ആരും മനസ്സിലവതോണ്ട്..
ആഹ് ആരെയും വിശ്വസിക്കാൻ പറ്റൂല.
ഉമ് ന്നാ പിന്നെ ശെരി..
ആഹ് ആഹ്